എന്താ വർത്താനം കെടക്കാനായില്ലേ രാത്രി ആയില്ലേ
ആഹ് ഇന്നപ്പോ നമ്മളെ രാജ്യത്തിന്റെ കളിണ്ടല്ലോ അർജന്റിന്റെ
ഓ നിങ്ങള് അർജന്റീന കാരനാണ്
അതെ നിങ്ങള് അർജന്റീനയാണോ?
അല്ല ഞാൻ ഇന്ത്യക്കാരനാണെ
അല്ല ലോകകപ്പ് ങ്ങള് ഏതു ടീമിന് എതിരാ? രാജ്യത്തെ നിങ്ങള് അനുകൂലിക്കണ്
ബ്രസീൽ ഫാൻ ആണ് മ് ഒക്കെ ഏതായാലും അർജന്റീന കളി നമ്മള് കാണും ഏ ഒക്കെ അങ്ങന ഒന്നുംല്ലല്ലോ നല്ല കളിയൊക്കെണ്ട് നമ്മള് കാണന്നുള്ള്
അർജന്റീനെ തോൽക്കാൻ വേണ്ടി കളി കാ കാത്തിക്കാ കാത്തിരിക്കു ആയില്ലേ?
അല്ല അല്ല അല്ല അത് ശരിക്ക് കളിക്കണ എന്നുണ്ടെങ്കി ആ കാ അല്ല ഒന്നും പറഞ്ഞില്ലേ അത് അർജന്റീന ബ്രസീൽ ഫാൻസുകൾ സംസാരിച്ചാൽ ശരിയാവില്ല അത് വിഷയം വേറെ വഴതെറ്റി പോം നമുക്കിപ്പ വേറെ എന്തെങ്കിലും ഏ ചർച്ച ചെയുന്നങ്കര നല്ലത് അർജന്റീനന്നുള്ള രീതിയിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാം
ഞാനിപ്പോ നിലവില് നമ്മളെ കേരളത്തിലില്ല്യാ ഞാനിപ്പോ ഒരു ആസ് മ്മിലൊരു രു കലാലയത്തില് ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ് അപ്പ ഇവിടെ ഞാൻ പിന്നെ എപ് ഇപ്പ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോ ഒരു വിദ്യാർത്ഥിനി സംസാരിച്ചപ്പോ അവരിവടെ ഹോസ് സെല്ലാണ് ഇവിടെ ഇക്കണത് ആ വീട്ടക് വീട്ട്ക്ക് പോവാറില്ല പോയെ കൊറച്ച് ദിവസായിട്ട് ഓനിങ് വളരെ ഒരു ആരോട് സംസാരിക്കാത്ത ഒരു അവസ്ഥയാള്ളത് അപ്പൊ അവനോട്ങ്ങനെ സംസാരിച്ചപ്പോളാണ് അവന് മ് കുറെേ കാലായിട്ട് ഒരു ഓൺലൈൻ ഗെയിമിൽ അത് നമ്മുടെ മൊബൈലിലൊക്ക് ള്ള ഫ്രീ ഫയർ ഗെയിം കുറേ കാലായിട്ട് കളിചോണ്ടിരുന്നാണ് അപ്പോ അവന് ഈ മാസമാണ് പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്തിയത് അവന്റെ രക്ഷിതാക്കൾ അവിടെ കൊണ്ടന്നാക്കിയത് ആഹ് പെട്ടെന്ന് അത് കളിക്കാൻ കിട്ടാത് ത്തപ്പൊര അവസ്ഥയില് ഓന് ഏഹ് നെലവില് ഇപ്പം പത്താം ക്ലാസ്സിലാണ് ഓൻക്ക്‌ വിടെ ഏഹ് മ്മളെ സാധാ പോലെ സ് ൽസ് എക്സാമുള്ളതാണ് അപ്പൊ അവന് അത് അതൊന്നും ആലോയിക്കാതെ ഇപ്പോന് ഓന് ഗെയിം കളിക്കാൻ വഴി ക കഴിയാത്ത് സങ്കടത്തിലാണ് പോണ്ടത് അപ്പൊ ഇങ്ങനത്തെ ഒര് ഓൺലൈൻ ഗെയിമുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭവിഷ്യത്ത് അതിന് അനന്തര ഫലം കുട്ടികൾക്കെ എത്രത്തോളം മാനസികമായ സമ്മദ്ദം ചെലത്തുന്നുണ്ട് അല്ലങ്കിൽ മാനസികമായി തളർത്തുന്ന്ണ്ട് എന്നൊക്കെ ചർച്ച ചെയ്യാം നമുക്കിപ്പോ
ആഹ് അതെ അത് ഭയങ്കര ഒരു വിഷയണ് കാരണം നിങ്ങളിപ്പോ ഈ ഒരു കേസ് പറഞ്ഞാലോ ഇതിപ്പോ നിങ്ങളടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ഒരു വിഷയമാണ് ഇങ്ങന എത്ര എത്ര കുട്ടികൾ ഏ എത്ര എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെയാണ് അവസ്ഥ ഏ കേരളം നഞമ്മൾ പറ ഇത്ര പ്രബുദ്ധരാണ് ഇത്ര വിക ഇത്ര മുന്നോട്ട് പോയിക്കണം എന്നൊക്കെ പറ ചെന്നിരുന്നാൽ പോലും നമ്മുടെ കുട്ടികളൊക്കെ ഈ ഓൺലൈൻ ഗെയിംസിെ അഡിക്റ്റുകളാണ് അത് ഒരു പരസ്യമായുള്ള രഹസ്യം അങ്ങനെ പറയാം കാരണം ഇത് ആരും വല്ലാതെ മെയിൻറ്റെയിൻ ചെയ്താണ് കാരണം എല്ലരും രക്ഷിതാക്കളൊക്കെ ചിന്തിക്കണം ഇത് ഗെയിം അല്ലേ ഗെയിമ ഇപ്പോ എല്ലാരും കളിക്കണല്ലേ ഫോണിൽ കളിക്കണതല്ലേ എന്റെ മോനും കളിക്കണം അത്ര തന്നെ ഉള്ളു അങ്ങനെയാണ് നോർമലൈസ് ചെയ്തുകൊണ്ടാണ് എല്ലാ രക്ഷിതാക്കളും അല്ലെങ്കിൽ ഈ വിഷയത്തില്ൽ ഇടപെട ആൾകാരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷെ ഈ ഓൺലൈൻ ഗെയിം എന്ന് പറഞ്ഞാ സാധാര ഓഫ്ലൈൻ ഗെയിമുകൾ പോലെയല്ല ഈ ഓൺലൈൻ ഗെയിം എന്ന് പറഞ്ഞാല് നമ്മള് ർ വ്യത്യസ്തം നമ്മളെ പോലുള്ള ആൾക്കാരോട് കണക്ട് ചെയ്ത് മൾട്ടിപ്ലെയർ ആയിട്ട് കളിച്ചിട്ട് ഏർ ഇതൊരു കോമ്പറ്റേറ്റീവ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞാല് ഏർ ഇതങ്ങോട്ട ഒരു ഇതായി മാറും വേറെൊന്നും വേണ്ട എനിക്ക് എങ്ങനെയെങ്കിലും കളി ജയിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലെത്തും അതിന വേണ്ടി എന്തും ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിലെത്തും അതിനന് വേണ്ടി ഇവര് ഗെയിമുകാർ എന്താവും പർച്ചേസ് ചെയ്യാന് ഇവർക്ക് എക്സ്ട്രാ പവർ കൂട്ടാന് എക്സ്ട്രാ ഗെയിന്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിട്ട് എല്ലാത്തിനും പൈസ കൊടുത്ത് എന്താവണം സാധനം പർച്ചേസ് ചെയ്യണം ഇപ്പൊ ഈ ഫ്രീ ഫയർ ഗെയിം എന്ന് പറഞ്ഞല്ലോങ്ങ ഫ്രീ ഫയർ എന്നൊക്കെ പറഞ്ഞാല് വളരെ അപകടമായിട്ട് വളർന്നോണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ഇപ്പോ കേരളത്തില്ൽ കുറെ വർഷങ്ങളായിട്ട് എന്റെ അതിന്റെ ജീവിത അനുഭവം പറയണുണ്ടെങ്ക ഞാൻ കുറെ കാലം ഫ്രീ ഫയർ കളിച്ചിരുന്നു ഫ്രീ ഫയറിന്റെ ഒരു അഡിറ്റ്ന്ന് വണെങ്കിൽ എന്നെ പറ്റി പറയുന്നത് കൊറോണ കാലത്ത് വേറെ പണിയൊന്നുമില്ല രാവിലെ മുതലും രാത്രി വരെ ഇതല്ലായിരുന്നു പരിപാടി ഫ്രീ ഫയർ കളിക്കുള്ളത് കാരണം അത് കളിച്ചച്ച് എന്റെ അനുഭവംന്ന് പറയയാണെങ്കിൽ അത് ഫസ്റ്റ് ക സത്യം ഒരാളാണെങ്കിൽ അത് അഡിക്റ്റ ആയി പോകും കാരണം അത്രയും കൗതുകകരമായിട്ടുള്ളൊ ഒരു രീതിയിലാണ് ഇ ഗെയിമുകളൊക്കെ സെറ്റ് ചെയ്യുക അതായത് ഈ കളിക്കുന്ന ആളെ പിന്നെ ഇവിടുന്ന് വിട അതായത് അയാൾ ഇവിടെ തന്നെ തുടരണം അയാള ഇവിടെ പിടിച്ചു വെക്കണം എന്നുള്ള രീതിയില് ആ നിലയിലാണ് ഒരു ഗെയിമ ഡിസൈൻ ചെയ്തേണ്ടത് ഇപ്പൾ നമ്മൾ കളി കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ കുറെേ റിവാർഡുകൾരും പിന്നെയും നിങ്ങൾഈ ഇൻഷുറൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര റിവാർഡ്സ് കിട്ടും നിങ്ങൾ പൈസ കൊടുത്ത് അതില് ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്ന പരിപാടിിയുണ്ട് ഡയമണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എടുക്കാം ഈ കരക്ടേഴ്സിനൊക്കെ കിട്ടും കി ഈ ഡ്രസ്സൊക്കെ കിട്ടും നിങ്ങളെ ഗൺസിന്ത്ര പവറ് കിട്ടും അപ്പൊ ഇത് കാണുന്ന ഒരാൾ എന്താണ് വ ഇതിന് വേണ്ടിട്ട് കളിക്കാണ് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ പൈസ ഉപ്പയോഗിക്കിട്ട് പൈസ ഇതിൽ കൊണ്ടയിടയാണ് ഇങ്ങനെ എത്ര എത്ര പൈസ പോയ സ്കാം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായി റിപ്പോട്ട് ചെയ്യപ്പെടാത്തയണ്ട് ഇങ്ങനെ നമ്മളുടെ അനുഭവങ്ങളിലൊക്കെ ഉണ്ടാവും ഇങ്ങഈ പറഞ്ഞ ഫ്രീ ഫയറിന്റെ അനുഭവം ഉണ്ടല്ലോ ഇതേമാതിരി നമ്മളെ നാട്ടില ഒക്കെ ഉണ്ടാവുംഏ അപ്പോൊ ഇങ്ങളിപ്പോ ഇതിപ്പോ എങ്ങനെയാണ് ചിന്തതികൾ അതിപ്പോ എന്തെലും മാറ്റാൻ പറ്റോ അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം ങ്ങളൊക്കെ കാഴ്ചപ്പാട് എന്താണ്
ഇത് തീർച്ചയായും മാറ്റാൻ കഴിയും കാരണം ഇത് പണ്ട് കാലങ്ങളൊന്നും ഇല്ലാത്തപ്പോ പെട്ടൊ ഒരു അഞ്ചു വർഷത്തിന്റെ ഉള്ളിലൊക്കൊണ് നമ്മൾ ഇത് കണ്ട വരുന്നത് അപ്പൊ ഇതെന്താ വെച്ചാല് രക്ഷിതാക്കൾക്ക് എന്താന്ന അറിയില്ല കുട്ടികൾ എന്തിനാണ് ഫോൺ ഉപയോഗിക്കുന്നത് എന്തിനാണ് ൽ ഉപയോഗിക്കുന്നത് എന്താണ് അതിൽ കാ കൂട്ടുന്നത് ഏ കാനീ- ഗെയിമുകൾ അല്ലെങ്കിൽ ഗെയിം ആപ്പുകളിലൊക്കെ ഇവരെ രക്ഷിതാക്കൾ അക്കൗണ്ടിൽ നിന്ന് ഓ ടോപ്പ് സെറ്റ് ചെയ്ത് വെക്കാണ് അപ്പൊ രക്ഷിതാക്കൾ ഇത് അവസാനത്തിലാണ് അറിയുന്നത്- ഒര അൻമ്പപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ഒക്കെ പോയി കഴിയുമ്പോഴാണ് ഇത്രയും പൈസ ഈ ഒരു ഗെയിമിന് വേണ്ടി ചെലവഴിച്ചു അല്ലെങ്കിൽ ഗെയിമിന് വേണ്ടി പോയി എന്നുള്ളതൊക്കെയിവരു ലാസ്റ്റ് ആണ് അറിയുന്നത്- അപ്പൊ അതിന് വേണ്ടിട്ടൊക്കെ- രക്ഷിതാക്കൾക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അവബോധന ക്ലാസ്സ് അല്ലാെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളിൽ നമ്മുടെ കലാലയങ്ങളില് അധ്യാപകർ മുഖേന രക്ഷിതാക്കൾക്ക് ക്ലാസ് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ക്ലാസ് അതൊക്കെ ഒരു അവബോധന ക്ലാസ് നമ്മ ആദ്യം കൊടുക്കണം എന്നുള്ളതാണ് കാരണം ചെറുപ്പ പ്രായം മുതൽ തന്നെ- മ്മ ള്എല്ലാവരും കലാലയങ്ങളൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോകുന്ന ആൾക്കാരാണ് അപ്പൊ രാവിലെ രാവിലെ ഒരു ഒമ്പണി മുതൽ രാവിലെ വൈകുന്നേരം നാലുമണി വരെ ഇസ്കൂളിലള്ള ഒരു വിദ്യാർത്ഥിക്ക്- അവന്റെ രക്ഷിതാവും അവന്റെ അധ്യാപന- ആയിട്ടുള്ള ഓരോ അധ്യാപകരാണ് എന്തെങ്കിൽ അവന്റെ ജീവിത ശൈലി അല്ലെങ്കിൽ അവന്റെ ഭാവി നിശ്ചയി ക്കുനഓരോ നിശ്ചയിക്കുന്നതിൽ വളരെ ഒരു സുപ്ര ധാന ഘടകമായിട്ടുള്ള ആൾക്കാരും അപ്പൊ അവര് അവ- ജീവിതം അല്ലെങ്കിൽ അവന് ഫോൺ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവൻ ഗെയിം ഉപയോഗിക്കുന്നതും ആ വിഷയത്തിലൊക്കെ ഈ അധ്യാപകര് നന്നായിട്ട് ഇടപെടുന്നുള്ളതാണ് അപ്പൊ അതിനെ കുുറിച്ചുള്ള ഒര് വ്യക് മായ അവബോധന കുട്ടികൾക്ക് കൊടുക്കണം എന്തിനാണ് ഈ മൊബൈൽ അല്ലെങ്കിൽ ഗെയിമ ഉപയോഗിച്ചാല് ഗെയിമിൽ കളിച്ചാല് ഗെയിമിൽ അഡിക്റ്റ് ആയാാല് ഈ എന്തെല്ലാാണ് ഭവിഷ്യത്ത്ുണ്ടാവുക എന്തെല്ലാ ആയിരിക്കും അതിന്റെ അവ അനന്തര ഫലം അവന്റെ ഭാവി എന്തായിരിക്കും പിന്നെ ഇത്രയും പൈസ ചെലവഴിച്ചിട്ട് ് അവന എന്തിനാണ് ഗെയിം കളിക്കുന്നത് അതിനൊണ്ട് എന്തെങ്കിലും എക്ക് മറു പരവെ ഇവര് ഫലം കിട്ട് ട്ടുമോ എന്നുള്ളതോ നമ്മള് കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ എന്താ വെച്ചാല് ടീ അധ്യാപകർക്ക് ഇതിനനെപ്പറ്റി വളരെ ഒര് ഒരു ഇതില്ല. അറിവില്ലാത്ത രീതിയിലാണ് ഇപ്പ നിലവിലുള്ളത്. കാരണം നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരു മുതിർന്ന അധ്യാപകരാണ്. ഇപ്പൊ നിലവിലുള്ള യുവത്വത്തിൽ കളിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറുപ്രായത്തിൽ കളിക്കുന്ന ഗെയിമുകൾക്കൊന്നും നമ്മൾ അധ്യാപകർക്ക് അറിയാത്ത രീതിയിലുള്ള ഗെയിമുകളാണ് അപ്പൊ അവർക്കും അധ്യാപകർ ക്കും നമ്മുടെ പോലീസിന്റെ നേതൃത്വത്തില് അല്ലെങ്കില് ഉന്നത മുതിർന്ന നേതാ ക്കളുടെ സർക്കാരിന്റെ നേതൃത്വത്തിലൊക്കെയും ഇതിനെ കുറി ച്ചുള്ള അവബോധന ക്ലാസ് കൊടുത്തിട്ട് കുട്ടികൾക്ക് ഈ കു ട്ടികളെ ഇ ഇതുപോലെയുള്ള ഗെയിമുകളിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളിൽ നിന്നൊക്കെ തടയാ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഈ ഫ്രീ ഫയർ എന്നുള്ള ഗെയിമിന് വളരെയധികം പൈസ ചെലവ് ഉണ്ടെന്ന് പറഞ്ഞൂ. പ്പെന്റെ ഒരു സുഹൃത്തുണ്ട് ഞാനി എന്റെ നാട് മലപ്പുറം പാണ്ടിക്കാടാണ് അവന്റെ വീട് പാണ്ടി ടാണ്. അവന് ഇപ്പഴത്തൊരു ബിസിനസ്സായി കൊണ്ട് നടക്കാണ്. സാമ്പത്തിക നേട്ടത്തിനായിട്ടത് കൊണ്ട് നടക്ക ക്കാണ്. ഇവന് കൊറേ പൈസ ചെലവായി ച്ചട്ട് ഇവൻ്റെ ഫ്രീ ഫയർ അക്കൗണ്ട് വളരെയധികം ഒരു മുൻ നിലയിലുള്ള കൊറേ എല്ലാവിധ റിവാർഡ്സും കൂട്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ആക്കി മാറ്റും. എന്നിട്ട് അത് അവര് അൻപതിനായിരം രൂപേന്റെ റിവാർഡ്സ് ഒക്കെ വാങ്ങിട്ട് അത് നല്ലൊരു അക്കൗണ്ട് ആക്കിയിട്ട് മറിച്ച് വിക്കാണ്. ഒരു ലക്ഷത്തിനൊക്കെ. അങ്ങനെ ഒരു സാമ്പത്തിക നേട്ടമായിട്ട് ഇപ്പ അവന് അത് കഴി ഞ്ഞ് നല്ലൊരു കാർ വാങ്ങി നല്ലൊരു വീട് വെച്ചു. വീട് വെച്ചൂന്നു പറഞ്ഞാ അവൻ്റെ ഉപ്പാക്ക് വീട് വെക്കാൻ വേണ്ടീട്ട് കുറെ സഹായം കൊടുത്തും ഒരു കാറ് വാങ്ങൊക്കെ ചെയ്തു. അപ്പോ ഇങ്ങനത്തെ സാമ്പത്തിക നേട്ടത്തിന് വളരെ ബുദ്ധിശാലികളായ ആൾക്കാരും അതുകൊണ്ടുള്ള സാമ്പത്തിക നേ ട്ടങ്ങള് ഇണ്ടാക്കുന്നുണ്ടെങ്കിലും മറ്റു ചെല മറ്റു ജില്ലെന്നല്ല പകുതിയിലേറെ ഒരു എഴുപ പത്തഞ്ച് ശതമാനത്തിലേറെ വിദ്യാർത്ഥികളിളേം ഇതിന്റെ ചതിക്കുഴീൽ പെട്ടു പോവാണ്. അപ്പൊ അതിനെ കുറിച്ചും എന്താണ് ഇതിന്റെ ഭവിഷത്ത് ഇതിന്റെ അനന്തര ഫലം എന്നാൽ ക്കെ രക്ഷിതാക്കൾ മുഖേനെയും അധ്യാപകർ മു ഖേനേംനമ്മുടെ പോലീസ് അല്ലെങ്കിൽ മറ്റുള്ള മുതിർന്ന നേതാക്ക മുഖേനയൊക്കെ കു കുട്ടികൾക്ക് എത്തിച്ച് കൊടുത്താൽ നമുക്ക് ഇത് തടയാൻ കഴിയുള്ളൂ.
അത് ഞാൻ മനസ്സിലാക്കണത് ഈ ഗെയിമിലെ റിവാർഡ്സും ഇതൊക്കെയാണ് കുട്ടികളിലെ ആകർഷിക്കണം എന്നാണ്. അത് ഇവരെ പിന്നേം പിന്നേം കളിക്കാൻ പ്രേരിപ്പിക്കണ എന്താണ് ഗെയിമുകൾ അങ്ങനെയാണ് അതിന്റെ ഒരു അൽഗൊരിതം സെറ്റ് ചെയ്തേക്കണെ. അത് ഒരാൾ കളിച്ചു കഴിഞ്ഞാൽ ഈ റിവാർഡ് കൊടുക്കുക ഇങ്ങനെ പറയും ഇനി കുറ ച്ചൂടി നേരം കളിക്ക അപ്പത് നിങ്ങക്ക് കിട്ടും ഇത് കിട്ടും ഇത് കിട്ടും അങ്ങനെ ഇവര് എന്താണ് ഇങ്ങനെ കൊടുക്കാണ് ഞാൻമനസിലക്ക്ണ ഇവർക്കൊരു മോട്ടിവേഷനാണ് ഈ ഗെയിം കളിക്കാനുള്ള അപ്പൊ അതേ റിയൽ ലൈഫ് മോട്ടിവേഷൻസ് ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാന്നുള്ളതാണ് അധ്യാപകരെ രക്ഷിതാക്കള് കൂട്ടുകാര് സഹപാടി കൾ എന്നനിലക്ക് ബാക്കിയുള്ളള്ളവർക്ക് ചെയ്യാൻ കയ്യാ അതായത് ഇവർക്ക് തോന്നാണ് നമുക്കിപ്പോ ഇങ്ങനെ വെറുതെ നിട്ടൊന്നും കിട്ടാല്ല പക്ഷെ ഗെയി കളിച്ചാൽ ഗെയിമിൽ അത് കിട്ടും ഇത് കിട്ടും അതെങ്കിലും കിട്ടും അപ്പൊ ഈ ഗെയിമിൽ അവർക്ക് മൊട്ടിവേഷൻ കിട്ടാണ് അതുപോലെ റിയൽ ലൈഫില് ഈ അധ്യാപകരും രക്ഷിതാക്കളൊക്കെ ഒന്ന് അറിഞ് ഇടപ്പെട്ട് ട്ട് കഴിഞ്ഞാൽ അവർക്ക് ഓരോ ടാസ്ക്ക്‌കൾ കൊടുക്കാ അതിന് റിവാർസ് കൊടുക്ക കൃത്യമായ റിവാർസ് കൊടുക്ക ഇപ്പൊ ഓര് ഇത് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഒരു അഞ്ച് രൂപയോ പത്ത് രൂപയോ കൊടുത്താ മതി അങ്ങനെ കൊടുക്ക അപ്പൊ അത് കയി അങ്ങനെ ചെയ്യുമ്പോ എന്താവും കുട്ടികള് ഒന്നും കൂടി തല്പരരായിട്ട് റിയൽ ലൈഫില് കുറെേ നല്ല കാര്യങ്ങള് നല്ല അപ്പോ അത് ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കും അപ്പൊ അങ്ങനെ അവരോട് ഫ്രണ്ട്ലി ഇടപെട്ടിട്ട് അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകന്നുള്ളതാണ്. ഈ ഓൺലൈന് ഗെയിമിന്റെ ആ അതെ കെണി അറിയാതെ പെട്ടു പോകുന്ന ഹേ കുറെ രക്ഷിതാക്കൾ നമുക്കറിയാം നിങ്ങള് നേരത്തെ പറഞ്ഞരു ഓട്ടോ പേ സെറ്റ് ചെയ്തിട്ട് ബാങ്ക് കൊണ്ടന്ന് മക്കളെന്താവും ഓരോന്ന് പർച്ചേസ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴായിരിക്കും ഇവര് ബോധം കെടാ കാരണം ഇതിനെ കുറിച്ചൊരു ബോധേ ഇല്ല അവർക്ക് ഉം അതാണ് അവസ്
പിന്നെ ഈ ഗെയിമുകളെ കുറിച്ച് പറഞ്ഞപ്പളാണ് എന്ത് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പെട്ടെന്ന് നമ്മൾ കുട്ടികളെ ഗെയിമിൽ നിന്ന് നിർത്തുമ്പോ അല്ലെങ്കിൽ ഗെയിം അഡിക്ഷൻ നിർ അവർക്ക് പ്രത്യേക വേറെരു സ്വഭാവം കാണാറുണ്ട് നമ്മൾ പല മാധ്യമങ്ങളും പല വാർത്താ മാധ്യമങ്ങൾും നമ്മൾ കണ്ടതാണ് കുട്ടികൾ ഗെയിമ് ഒഴിവാക്കിയാലും അവരുടെ വരല് കാലി കൈകളൊക്കെ ഗെയിം കളിക്കുന്ന പോലെ എന്ന് വച്ചാൽ എക്ക്ന്നത് അപ്പൊ അതുപോലെ പെട്ടെന്ന് ഗെയിം നിർത്തിയാണന്നുണ്ടകി അതിന് അത് മാതിരിയുള്ള റിഹാബിലേഷൻ സെന്റർ മറ്റ് സെറുകളിലക്കെ എത്തിച്ച് കുട്ടികൾക്ക് അതിനുള്ള ഒരു ശുശ്രൂഷ ആയിട്ട് എന്തേലും കൊടുക്കണം അത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയാണ് റ്റുംന്നുള്ളത് അപ്പം നമക്ക് സമയപരിധിണ്ട് അപ്പ നമക്ക് മറ്റൊരു സമയത്ത് കൂടുതൽ ചർച്ച ചെയ്യാ ഓക്കെ ഓക്കെ ശരി ശരി നന്ദി നന്ദി.